തതെ
ആ സുഖമാണ് സൗണ്ട് ഇച്ചിരി കുറവാണേ ഒച്ചിരി ഒച്ചത്തി പറയാവോ കറത്ത വെച്ചിട്ട്
പിന്നെ ഇവിടെ അവിടക്ക മഴുണ്ടോ ഈ മഴ ക തന്നെ വൈഫൈക്ക് എന്താ റേഞ്ച് കൊറവായിട്ടേക്കാരം
ആ ഇപ്പൊ കറക്റ്റ് ആ കേട്ടോ അച്ചേ ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെന്താണ്
ആ കഴിച്ചിങ്ങനെ ഇരിക്കണേ കുട്ടികളൊക്കെ സ്കൂളിലല്ലേ അപ്പൊ പിന്നെ വേറെ ആരുല്ലല്ലോ പറ്റക്കല്ലേ പോയേ ആര് പോയി ആര് പിന്നെ ഇല്ല കൊഴപ്പൊന്നില്ല എന്താ നിങ്ങ പത്തറ പോയില്ലേ
ആ എന്റെ പോയി
ആ എന്താ പാട് ഇപ്പഴും പയ പോലെ തന്നെയാണോ
അതെ അതെ ഒരു മാറ്റവല്ല അവര് പോകുന്നു വരുന്നു ജോലി ചെയുന്നു ഇരിക്കുന്നു അവരെല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മള ഇങ്ങനെ വീട്ടിലിരിക്കുന്നു ഹലോ
ഞമ്മക്ക് വീട്ടില ഇതി ഇങ്ങനെ പോറടിക്കും ഓലക്ക് പുറത്തക്കും ഇങ്ങനെ പോയാ മതി പിന്നെ പിന്നെ വരുമ്പോ ഓലക്ക് എന്തേലും പച്ച പിന്നെ ഓല് എന്താ നമ്മള് അങ്ങനെല്ല നമ്മള് ജോലി ചെയ്യുമ്പോ നമ്മൾ ഇങ്ങനെ ഓരോ ടെൻഷനൽ കൂടെ അങ്ങനെ പോയി കൊണ്ട്ക്കും
ആ അവര് പറയതേ നമ്മൾക്ക് വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴ ഉറങ്ങ ടി വി കാണുക അത്രയും ചെയ്താൽ മതിന്നാ പറയുന്നത് പക്ഷെ അവർക്കാണെങ്കിൽ ജോലിയുടെ ഹ ഉ എന്താ പറയാ ബുദ്ധിമുട്ടൊക്കെയാ ആ അതൊക്കെ ഓർക്കാൻ തന്നെ പയ എന്താ തലക്കൊക്ക പ്രാന്ത് പി
ഹ ഹ ഹ ഹ ഹ ഹ അതല്ലേ ഓല പറയണവും കാര്യം തന്നെയാണ് പക്ഷെ നമ്മള് പറയണ കാര്യമാണ് നമ്മ പോലെ എടുക്കലില്ല നമ്മം വിയല്ലല്ലോ കാരണം നേരരെ പോലത്തെ നമുക്ക് നമ്മള ഒരു പണി മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് വിഷയായിട്ട് വാറോലക്ക് ഓല കാര്യം നമ്മൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കുറവ് ചെയ്യ ത്താതെ നമ്മള് നോക്ക അപ്പൊ ഓൽക്ക് അതൊരു എന്താണ് നമ്മള് വയ്യാന്നിട്ടോ ഒന്നും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാരിക്ക അങ്ങനെ ഒന്നും ചെയ്യൂലല്ലോ നമ്മുക്ക് ഒന്നും നമ്മക്ക് അതില് റെസ്റ്റ് ഇല്ലല്ലോ ദീപിക്കില്ലല്ലോ
ഉ ത് ന്നമുക്ക് ഒരു ദിവസം പോലും അവധി ഇല്ലാത്ത ജോലിയാ രാവിലെ എണീക്ക കുക്കും പാചകം ഉണ്ടാക്കാ കുട്ട്യേളയ് ക്ക്യാ വീണ്ടും വുളിക്ക്യാ ഫോ
ഇപ്പൊ കൂട്ടുകാര്ത്തിയോളപ്പം ടൂറൊക്കെ പോക്കില്ലേ ഇന്നാളൊക്കെ പോയിന്നില്ലേ
ആഹ പോയിട്ട് വന്നിട്ടുണ്ടായ്ന്നു ഞങ്ങൾടവടെ കല്യാണം ഞങ്ങള് കൊല്ലം
ഏ കൊല്ലത്തെ എന്താപ്പ ഇത്ര കാണാന്
ആ കൊല്ലത്ത് യോ എന്ത് സാമ്പ്രാണിക്കൊടി പർണ് ട്ട്
ആഹ ആശെനിയ എങ്ങന്ണ്ട് ഞാന ങ്ങട് എത്തിട്ടില്ലട്ടോ അല്ലാത്തോട്ത്തു ക്കുടെ ഏഗദേശക്കെത്തിക്കുണു
സാമ്രാണി കൂടി സൂപ്പറാന്നു ഉ ഉ നല്ലതാണ് അതെ ബോട്ട്യാത്രയാണ് അതിന്റെ
ആഹ അയ്ന് ബോട്ട് യാത്രയാല്ലേ കുട്ട്യേളൊക്കെ നല്ല ഇഷ്
ആഹ നമ്മള് കടല് കായലിനകത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട്
ആഹ
അങ്ങനെയുള്ള സംഭവം ഒക്കെ കഴിക്കാനുള്ളോക്കെ വെച്ച് ച്ചിട്ട്ണ്ട് അത് കഴിക്കും വെള്ളത്തിൽ നിന്നിട്ട് പിന്നെ ആ അവടെന്ന് ഒരു ഒന്നര മണിക്കൂറ് ബോട്ട് യാത്രയ്ണ്ട്
അത് ശരി
അത് നല്ലതാ പക്ഷെ വെല്യേ ചാർജൊന്നും ഇല്ല ഒരാൾക്ക് നൂറ്റമ്പത് രൂപ എന്തോ ഒള്ളൂ പോവാൻഓ ആ വെള്ളത്ത് ബോട്ട് ബോട്ടിന്നല്ല ബോട്ട്ന്ന് ന്നല്ല ബോട്ടി പോയിട്ട് ക്കായൽന്റ ന്നടുക്ക് കാരണം ന്നമ്മ്ള് വെള്ളം കടലാവുമ്പോ എറങ്ങത്തില്ലല്ലോ ഇത്കായൽന്റെ ന്നടുക്ക് ഇത് ന്നടുക്ക്‌ പോയി ഇറങ്ങി നിന്നിട്ട് ട്ട്നമുക്ക് അവിടെ വീക്ഷിക്ക നല്ലതാ ഓ യൂട്യൂബിലൊക്കെ അടിച്ച് ന്നോക്കിയ ന്നല്ല ഫേയ്മസ്സായ
ണ്ട ആ അങ്ങനെണ്ടോ ഞാന് ന്ന അത് ശ്രദ്ധീപ്പെട്ടിട്ടില്ല പിന്നെ യിപ്പ പറ്റൂല ഇപ്പ വെള്ളത്തിന്റെ വെള്ളായില്ലേ അഹ് ഇപ്പൊ നല്ല മഴത് ഉം ഇപ്പന്നല്ല മഴ
ച്ചി മാത്രം ന്നിക്കും നിൽന്ന് എല്ലാവരും അവ്ടെനിന്ന് ഫോട്ടോസും വേ കാര്യങ്ങളൊക്കെ എടുക്കും കുറച്ച് സ്ത്രീകള് അവിടെ ഇങ്ങനെ സ്വയം തൊഴില് പോലെ എന്താ പറയാ മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക പൈനാപ്പിള് അങ്ങൻത്തെ പിന്നെണെങ്കി കപ്പയും മീൻകറി കിട്ടും സ ജ്യൂസ് കിട്ടും
അതല്ല അവ്ടുന്ന് എന്ത് കിട്ടിയാലും ട്ടേസ്ട്ടായ്ക്കാരേ
ആഹ പിന്നെ അവട്ന്നൊരു നൂറ് രൂപ കൊടുത്താ മതിഒരു ആറേഴ് കിലോമീറ്ററെരും ന്നമ്മളെ ബോട്ട് തോണില്ലേ നമ്മുടെ ആ അത്ങ്ങനെ ആ യാത്ര ചെയ്യാൻ പറ്റും അതൊക്കെ ന്നല്ല ന്നല്ല രസൊക്കാഅത്
ഇതല്ലപ്പോ അങ്ങട്ട് പോകാന് ആ ഞങ്ങക്ക് ഇബടെയ് ഇവിടെ ഇണ്ട് അവ്ടെണ്ട്ന്ന് ആലപ്പുഴണ്ട് ആലപ്പുഴക്കങ്ങനെ പോയിട്ട് അങ്ങനെ രസായിരുന്നു
പക്ഷെ ആലപ്പുഴേല് ന്നമ്മള് ബീച്ച് കളിച്ചിട്ടല്ലേഒള്ളൂ ഇതു പക്ഷെ വെള്ളത്തിലെറങ്ങിയിട്ട് നിന്ന് ചെയ്യാം ഇതൊരുവെ മ് എന്താ വേറിട്ടാ ഒരു അനുഭവം ച്ചാ ന്നമ്മൾക്ക് പറഞ്ഞാ ഒത്തിരി പൈസ ആവത്തില്ല
ആഹ ആഹ ആഹ ന്നല്ല ആ
ആ ഓരോ മണിക്കൂറൊക്കെ അവിടെ നിർത്തത്തൊള്ളൂ ഓരോ ആൾക്ക് ഓരോ മണിക്കൂർ ഒന്നര മണിക്കൂറെ സ്പെന്റെയ്യാൻ പറ്റത്തൊള്ളൂ അല്ലാതെ രാവിലെ പോയിട്ട് രാത്രി വരെ അങ്ങനെ നിക്കാനൊന്നും പറ്റില്ല ആ ഒരു ടൈം കഴിഞ്ഞാ ന്നമ്മളെ അങ്ങ് വിളിക്കും കാര ണം എല്ലാവർക്കും പോണതല്ലേ പിന്നെ വെള്ളത്തിന് ന്നടുക്കല്ലെ ന്നിക്കുന്നത് ആ ഇപ്പത്രെ ആൾക്കാര്ക്ക് ഉം വരുന്ന വിനോദയാത്രക്കാർക്കെല്ലാം പോണ്ടേ അങ്ങനെയൊക്കെ ഉം പിന്നെ ഞങ്ങക്ക് അവിടെ മാത്രേ ഇപ്രാവശ്യം പോവാൻ പ റ്റിയുള്ളൂ കാരണം ഫങ്ങ്ഷനഒക്കെ ഉണ്ടായിരുന്നു ബ്രദറിന്റെ
ആ കൂട്ടുകരത്തികളൊക്കെ ഉണ്ടായിരുന്നില്ലേ
ഞങ്ങള് കുടുംബം മ
ആ ആ ആ ആ ശരി അപ്പൊ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ഇതോ കൂട്ടുകാത്തികളൊക്കെയണാ കുടുംബക്കാരായിരിക്കും അല്ലെ
അമ്മയും അച്ഛൻ ആരുല്ല ഭർത്താവും കുട്ടികളും ഞാനും മാത്രം
അല്ല അത് മതിയായി എന്താ
തിരക്ക് ഉണ്ടായിരുന്നു കാരണം ചേട്ടന്റെ മക്കളുടെ കല്യാണമായിരുന്നു ആ അത് കാരണമാണ് ഈ എന്ത് അവധിക്കാലം മുഴുവനും ഞങ്ങള അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു പിന്നെ അതിനിടയിൽ കുറച്ചൊരു ഗ്യാപ്പിലാണ് ഞങ്ങൾ പോയത്
ആ ആ ആഹ്
അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളെവിടെയും പോയില്ലയോ
ഇല്ല ഞങ്ങള് ഇപ്പൊ ഈ എന്താ ഇവർക്ക് സ്കൂളില്ലാത്ത ടൈമില് പോയിട്ടുണ്ട് ഇപ്പൊ പിന്നെ പിന്നെ സ്കൂളല്ലേ സ്കൂളില് ഞായറാഴ്ച മാത്രമുള്ള ഒഴിവുണ്ടാകുക ഏ അല്ലാത്ത ദിവസക്കെ ഈ സ്കൂളല്ലേ സ്കൂള് സ്കൂൾ കാരണം കൊണ്ടേ ഏ പിന്നെ പരീക്ഷയല്ലേ പഠിക്കാനും മാ എൻ്റെപ്പൊ മോൾ മോള് ആ മോൾക്ക് പരീക്ഷ തൊടങ്ങിക്കുണു ഒമ്പതാം ക്ലാസിക്കെ നിങ്ങളാവിടെക്കെ തൊടങ്ങിയോ
ഒൻമ്പതാം ക്ലാസ്സിന് തൊടങ്ങീട്ടില്ല
ഇല്ലല്ലേ ആ ആ ആ അപ്പൊ ആ എനിക്ക് രണ്ടു പേരെ നിങ്ങക്ക് എന്താ മൂന്നുട്ടൃളല്ലേ മൂന്നുട്ടൃളല്ലേ
ഇല്ലല്ല എനിക്ക് രണ്ട് കുട്ടികളാണ് ഒരാള് പത്താം ക്ലാസ്സില് ഒരാള് ഒൻപതാം ക്ലാസ്സില് പഠിക്കുന്നു
ആ ആ അഹ് അതുശരി
എക്സാം നാളെ മുതൽ തൊടങ്ങും ആ വൺമന്ത് മന്ത്ലി ടെസ്റ്റ് തൊടങ്ങാൻ തൊട
ആ തൊടങ്ങൂ ആ ആ ആ
അവള് ഇവിടെ പഠിക്കുന്നെ കേന്ദ്ര വിദ്യാലയം
ആ ആ പിന്നെ മ ആ ആ എങ്ങനെയുണ്ട് മഴൊക്കെ മഴക്കെല്ലേ
ആ രാവിലെയൊക്കെ വെയിലായിരുന്ന് ഇപ്പോഴാണ് മഴ
ഏ
പിന്നെ വേറന്താണിന്ന് കഴിക്കാൻ
ആ കഴിക്കാന് ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുല്ല കുട്ട്യള് രാവിലെ സ് ക് കോകുമ്പോളെ എന്താ ഇണ്ടാക്കണ രാവിലെ ചൊ ചോറും കറിം ഇതൊക്കെ വെക്കു കൊറച്ചൊക്കെ വെക്കു കും പിന്നെ അവർക്ക് ഈ പൊരിച്ചത് അങ്ങനത്തെക്കെള്ളു സ്കൂൾക് കൊണ്ടോവാ ഏ ഞമ്മക്ക് പിന്നെ കറിയൊക്കോള്ളു ഞാൻ പിന്നെ വെ ക്കാ പിന്നെ വേ എന്താ എനിക്ക് മാത്രം പിന്നെ കറി ചെലപ്പോ വെക്കതന്നെ ഇല്ല അപ്പൊ ഞാനതൊക്കെ കഴിച്ച് കഴികു പിന്നെ അവർക്ക് സ്കൂളില്ലാതുമ്പോളക്കെള്ളൂ പിന്നെ പ്രത്യേകിച്ച് വെഷ് എന്താ എന്തേലും സ്പെഷ്യലും കാര്യങ്ങ ങ്ങളൊക്കെണ്ടാക ഏ പിന്നെ എന്ത അഞ്ച് മണിക്ക് തൊടങ്ങും ഒമ്പതരയ്ക്ക് സ്ക്കൂൾകില്ലെ സാനങ്ങളൊരുക്കല് അപ്പോ എന്താ മ് ന്താ ചായയും കടിം കാ ര്യങ്ങൾ പിന്നെ കൊണ്ടോ പോവാല്ലെ കൂട്ടാനും അതൊക്കെ ഉപ്പേരി ഒരുപ്പേരി എന്താ പച്ചക്കറിയിട്ടതൊരു ഉപ്പേരിയോ മുട്ട പൊരിച്ചതോ അല്ലെങ്കി ഉരുളകിഴങ്ങ് പൊരിച്ചതോ അങ്ങനെന്തേലും സംഭവങ്ങളൊക്കെണ്ടാക്കി ക്കി കഴിഞ്ഞാലെ അപ്പൊ ഇവർക്ക് കൊ എന്താ കൊണ്ടോയിന്റെ ബാക്കിണ്ടാവും എനിക്കവടെ പിന്നെ ഹസ്ബ ആ ആ എന്താ ഹസ്ബന്ഡൊന്നും പിന്നല്ലല് വരൂലലൊപ്പൊ അവല്ലല്ലോ അപ്പൊ പിന്നെ ഞാന് പിന്നെ ആർക്കാ പിന്നെണ്ടാക്കണ് ഞാൻ പിന്നെ അതത് ഇരുന്ന് കഴിക്കും ആ മൂന്ന് പേര് നാലു പേര് മറ്റേ കാക്കുല്ലവിടെ ഉം അങ്ങനെയൊക്കായിട്ട്ങ്ങനെ പോണ് ണ്ട്
ഞങ്ങളിവിടെ നാലു പേരാ രണ്ട് പെൺ മക്കളും ഭർത്താവും
ഉംഹ് അങ്ങനെ അപ്പൊ ന്നാള് പറഞ്ഞീനിലേ ഭർത്താവിന്എർനെന്താ കൊറ്ച്ച്താണ്ന്ന് അപ്പൊ ഞാനിങ്ങനെ ആ പിന്നെ ചോദിക്കണംന്നരുദേ അന്റെ ആ ദേഷ്യൊക്കെ മാറിയോ അങ്ങനെയൊക്കെ ചൂടനല്ലേ ഏടക്കടക്ക് ആ അപ്പൊ ഉം അങ്ങനെ ക്കെ
ആം ആം പിന്നെ
പിന്നെന്താ അങ്ങനെ പോണൂ ഇങ്ങട്ട്ന്തൊക്കെ ഏ ഇപ്പൊ എന്താ ഏ
ഇനി എനിക്ക് മോളെ വിളിക്കാംപോണം മൂന്ന് ഉം സമയാവുണു ഇം പ്പൊ മൂന്ന് മണിയാവുമ്പൊ നമുക്ക് വിളിക്കാംപോണം രാവിലെ ഞാനാ കൊണ്ടു വിടുന്നത് മ് ചെറിയേ മോളെ ഞാനാ കൊണ്ടു വിടുന്നതും വിളിച്ചിട്ട് വരുന്നതും അത് ഇവിടുന്ന് ഒരു ഇരുപത് മിൻറ്റ്മതി ആ
ആ അപ്പൊ എന്താ സ്കൂട്ടിമ്മെ ആയിരിക്കൂല്ലേ സ്കൂട്ടിമ്മേ ആമ് അ സ്കൂട്ടിഓടി ആത് പഠിഞ്ഞോ സ്കൂട്ടിഓടിക്കലൊക്കെ പഠിഞ്ഞ് ലൈസൻസൊക്കെ ഒക്കെ കിട്ടീട്ടുണ്ടാവുംല്ലേ
പിന്നെ പതിനഞ്ച് വർ ഷോയി ഹ്ഹ്ഹ്ഹ്ഹ ഓട്ട
ഹ്ഹ് ഹ്മ്
അത് മാത്രം നടക്കുന്നുണ്ട് വിളിച്ചിട്ട് വര്യ കൊണ്ട് വിട്യ ചോറ് വെക്ക്യ കൂട്ടാം വെക്ക്യ പാത്രം കഴുവുക
ഹ്‌ഹ്‌ ഹ് ഹ് ഹ് ന്നിട്ടെന്താ കഴിക്ക്ണേ ചോ
ചോറ് മീൻകറി ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുത്ത് വീട്ണല്ലോ
ആ ആആ് കുട്ടികൾക്ക് മീൻ മീൻ വാണോ അയ്ന്
ആഹ് മീ മീനും ഇച്ചി എറച്ചിയൊക്കെ വേണം ആ എങ്കിൽ മാത്രേ ചോറ് അല്ലെങ്കി പ്രശ്ന
ആ അല്ല ഞങ്ങളെഇവര് ഞങ്ങളെ ഇവരെ സ്കൂൾല് പറ്റ്യ ചോ ഏ മീന് പറ്റൂല
ആണോ
ആഹ് അത് ഇവരെ ഞങ്ങള്വ്ട്ക്ക് എന്താ ഈ ഭാ ക്ക് അങ്ങനെ ഞങ്ങളെ സ്കൂൾ ക്കെ എന്താ മീൻ കൊടുത്തയക്കാൻ പറ്റും എറച്ചികള് കൊടുത്തയക്കാംപറ്റൂല മീന് കൊ എന്താ മണക്കുംന്നൊക്കെ പറഞ്ഞിട്ടെ ആഹ് ആഹ്
ഇവടെ
കുട്ട്യാളേയ് ഇല്ലല്ലേ ആഹ് മണക്കുന്നൊക്കെ പറയല്
മീനില്ലാത്ത കുട്ട്യാള് ഹ് ഹ് ഹ് കൊറച്ച് അപൂർവ്വാണ്
ഉം ഉം എല്ലാവരും കൊണ്ടുവരും അപ്പോ മീനില്ലാതെ ഇവട്ത്തെ പിള്ളേര്
ഹാ ആഹ് അങ്ങനേണെങ്കി പിന്നെ സുഖാ അങ്ങ അങ്ങനേണങ്കി സുഖാണ് പിന്നെ എന്തും കൊടുക്കാ ഏഹ്
ഞങ്ങള് പാലക്കാടാ പക്ഷ് പാലക്കാട് ഭാഗ മീന് വേണന്ന് നിർബന്ധ ഇല്ല, പക്ഷെ ഞങ്ങളിപ്പൊ പത്തനംതിട്ടില ഇരിക്കുന്നത് പക്ഷെ ഈ സൈഡിലുള്ള പിള്ളേര് ഹ് മീൻ വരച്ചയില്ലാത്ത ഒരു ദിവസം ഒത്തുംഇല്ലാ തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങളൊക്കെയ കൊറവ് മീനെടുക്കലും നമ്മുടെ കുട്ടികൾെ പിന്നെ ഇഡലി ആണെങ്കിലും ദോശയാണെങ്കിലും അത് മതി
ആഹ് മതീല്ലേ ആഹ് ഞങ്ങക്ക് പിന്നെ ചോറ് ഇവിടെ നി ചോറ് നിർബന്ധാണ്
ആ ഇവിടെ ചോറ് വേണം നിർബന്ധവില്ല മൂന്ന് നേരം ചപ്പാത്തി കൊടുത്താ മതി
ഏ ഹ് ഹ് ഹ് ഹ് അപ്പൊ പിന്നെ അധികം പണിയില്ല ചോറ് ഏ ചോറ് വെക്കുമ്പഴാണ് ചോറും കൂട്ടാനും കറീം ഇല്ലല്ലേ ആഹ്
അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വിശയ
ആഹ് കൊറേ ആയി ഇങ്ങനെ എന്താ എന്താ വിളിക്കണം വിളിക്കണം ആഹ് വിളിക്കണം വിളിക്കാന്ന്ങ്ങനെ കരുതുന്നറിയാ ഒയ്‌വ്ട്ടൂലാറയ്
ആ ഒ ശരി ശരി അപ്പൊ പിന്നെ എനിക്ക് മോളെ വിളിക്കാൻ പോണ്ട സമയമായിന്ന് വിചാരിക്കുന്നു ആഹ് പോയിട്ട് വിളിച്ചിട്ട് വരാ അ എന്നാ ആഹ് ശരി ശരി ശരി എങ്ക് ആ ഓ ഓക്കെ